ഹലോ
ആഹ് കേക്കുന്നില്ലേടാ
കേൾക്കുന്നുണ്ട്
ആഹ് ഞാൻ ആക ബുദ്ധിമുട്ടിലാടാ
ഭയങ്കര ബുദ്ധിമുട്ടിലാണ്ല്ലേ
ആഹ് എന്താ ചെയ്യേണ്ടേന്ന് ഒരു പിടുത്തല്ല എനിക്ക് ആകെ സാമ്പത്തിക ഒരു ബുദ്ധിമുട്ട് എന്തേലും വഴി ഉണ്ടോടാ
ജോലിയൊന്നും ഉണ്ടാവൂലല്ലേ ഒന്നും
ജോലിയൊന്നുല്ല ഞാനിപ്പോ എന്ത് ചെയ്യാ
ഹസ്ബൻ്റിന് എന്താ ജോലി
ഹസ്ബൻഡിനു കൺസ്ട്രക്ഷൻ വർക്കാ ആ ഇപ്പം ജോലിയൊക്കെ കുറവാണ് കുട്ടികളൊക്കെ ഇപ്പ ചെറുതാണ് അവര് പ്ലസ് ടു അങ്ങനെയൊക്കെ
ആണ്ല്ലേ ഞാനും ഇവിടെ ഞാനും ഹസ്ബൻ്റും ഓട്ടോ ഡ്രൈവറാണ്
ആഹ് ആഹ്
നമ്മളെ വരുമാനം അതൊക്കെ തന്നെയാണ്
അതേല്ലെ എന്തെങ്കിലും ഒരു വഴിണ്ടോ? എനിക്കീ മൊബൈല് ലോൺ എടുക്കുന്ന കാര്യൊക്കെ അറിയോ?
ആഹ് ലോണ് ഞമ്മള് അവിടെ അയൽ കൂട്ടൊക്കെ കൂടണ സമയത്തായി ലോണൊക്കെ എടുക്കണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെണ്ട്. അയില് അയൽക്കൂട്ടത്തിലെത്ര ഇത്ര ആളുകളൊക്കെണ്ടോ അത്ര ആളുകൾക്ക് ലോൺ എട്ത്ത് കൊടുക്ക ഇത്ര പൈസെക്കെ ഇത്ര ലോണ്ന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സമയത്ത് കറക് ട്ടിന് അടക്കണം പൈസ. ഇല്ലാഞ്ഞാ എല്ലാ ആയക്കൂട്ടത്തിലുള്ള എല്ലാ അംഗങ്ങളും അതില് കുടുങ്ങും.
അങ്ങനേല്ലേ ഹാ ഹാ നമുക്കിപ്പൊ ഈ ഫോണിലൂടെ എടുക്കാൻ പറ്റുന്ന ലോണുണ്ടോ?
ഫോണിലൂടെ എട്ക്കാൻ പറ്റണത് അറിയില്ലാട്ടോ അതേനെ പറ്റി എനിക്കറിയില്ല ഞങ്ങള് അയൽക്കൂട്ടം കൂടുമ്പോ അയില് ബേങ്ക് വയിയായിട്ടിങ്ങനെ എടുക്കണ ലോണ് അങ്ങനെയൊക്കെണ്ട്.
നമുക്കിപ്പോ ആർ ബി ഐ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ല ലോൺ ആപ്പ്ണ്ട്. നമുക്ക് ഫോണില്. അതെന്റെട്ത്ത് പിന്നേ വേറൊരു ആള് പറഞ്ഞതാ. അപ്പത് അങ്ങനെ എടുക്കാണ്ടിരിക്കാണെങ്കിലല്ലേ ഈ സിബിൽ സ്കോർ കൊറ വായതൊണ്ട് ഇട്ടോ ഇല്ലോന്ന് അറിയേം ചെയ്യില്ല. അപ്പൊ ഞാന് എങ്ങനെയാ എനിക്കനോട്‌ വല്ല്യ വിദ്യാഭ്യാസൊന്നും ഇല്ലാത്തൊണ്ട് അപ്പൊ നിന്റെ അടുത്ത് ഞാ ചദിക്കാന്ന് വിചാരിച്ചായിരുന്നു.
ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻക്കറില്ല ഫോണിലൂടെ ഉള്ള കാര്യങ്ങളൊന്നും അറീല്ല. അവന് അയൽക്കൂട്ടത്തിന്റെ മെയിൻ ആളായി നിൽക്കുമ്പോ എനക്ക് അതിനെപ്പറ്റി കൊറേ കാര്യങ്ങളൊക്കെ അറിയാം.
അതെങ്ങനെയാ ഈ അയൽക്കൂട്ടത്തന്ന് എടുക്കുന്നെ?
അയൽക്കൂട്ടത്തിന്ന് ബാങ്ക് വയിയന്നെ. നമ്മള് അൽക്കൂട്ടത്ത് എല്ലാ അംഗങ്ങളും അതില് ഒപ്പിടണം. ഈ ലോണിന് ഒരു ഒരു പുസ്തകം തരും. അതിലെല്ലാവരും ഒപ്പ് അംഗങ്ങൾ എടുക്കാതോരും എടുക്കണോലൊക്കെ ഒപ്പിടണം.
ആഹ് ആഹ്
എന്നിട്ട് ആർക്കാണോ വേണ്ടത് ഓൽക്കെടുക്കാ. ക്ഷേ ഈ മാസം ഒരു സമയത്ത് ഞമ്മള് എടുക്കണെങ്കി ആ കറക്ട് സമയത്തിന്റെ തലേ ദിവസം നമ്മൾ അടച്ചു കൊടുക്കണം. തെറ്റിക്കാൻ പാടില്ല.
അതേല്ലെ ആഹ് ആഹ്
ഭയങ്കര പലിശേം കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെന്താറയോ ഓരു എല്ലാരുടേം നമ്പറൊക്കെ ഓല് വാങ്ങി വെക്കും. ഈ സമയത്ത് അപ്പൊ എല്ലാർക്കും വിളിക്കുന്ന സമയം ആളെ അട ക്കണില്ല എന്നൊക്ക പറഞ് വിളിക്കും. നമ്മക്കതൊരു മോശാല്ലേ?
അതെ അതെ
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ എന്താന്നറിയോ അയൽക്കൂട്ടത്തില് ലോൺ എടുക്കണ സമയത്തെന്ത് ചെയ്യും ഫസ്റ്റ് റ്റത്തെ ഒരു അടവിന്റെ പൈസ നമ്മള് അങ്ങട് മാറ്റി വെക്കും ആർക്കും കൊടുക്കൂല. അതെന്താ വെച്ചാല് ആഹ് വല്യ പൈസ അത്രയും കിട്ടും. നമ്മടെ നമ്മടെ ബുക്കിലെ പൈസക്കനുസരിച്ചായിരിക്കും നമ്മടെ ലോണില് പൈസ നമക്ക് കിട്ടാ.
അതേല്ലേ
അയിന്റെ ഒരു എട്ടെരട്ടിയാണ് നമ്മുക്ക് കിട്ട.
ആഹാ അതിനീ അപേക്ഷൊക്കെ കൊടുക്കണോ?
അപേക്ഷയൊന്നും കൊടുക്കണ്ട.
അതേല്ലെ നമ്മള് വെച്ച വെച്ച വെച്ച നമ്മളതില് നിക്ഷേപിച്ച പൈസയുടെ എരട്ടിയാണോ ലോൺ കിട്ട?
ആ നമ്മുടെ മൊത്തത്തിൽ എല്ലാർത് നി എല്ലാര പൈസന്റിം എട്ടരട്ടി എ എത്ര ആൾക്കാർ ഏത ആൾക്കാരുണ്ട് ആ പ എല്ലാവരുടെ പൈസയും കൂട്ടിയിട്ടുള്ള ഇരട്ട ഇരട്ടിയാണ് നമുക്ക് കിട്ടാ
അതിന് ഇത്ര കാലാവധിന്നൊക്കെ ഉണ്ടോ
അത് ആ കാലാവധിണ്ട് രണ്ട് എത്ര പൈസ വാങ്ങി ഇത്ര കൊല്ലം കൊണ്ട് അടച്ച് തീർക്കാ എന്നുള്ളൊരു കാലാവധി ഉണ്ട്
നമ്മുടെ ആവശ്യത്തിന അനുസരിച്ചായിരിക്കും അല്ലെ നമുക്ക് അതിന്റെ
മാസത്തില് മാസത്തില് ഇത്ര പ മുതലും അതിന്റെ പലിശ ആയിരിക്കും അല്ലേ?
അതാണ്
ആഹ് നിങ്ങളെല് എല്ലാരും എടുത്തിട്ട് കൃത്യായിട്ട് അടക്കുന്നുണ്ടോ
ഒരട്ട എടുത്തു രണ്ടാമത്തട്ട വീണ്ടും എടുത്തു രണ്ടാമത്തെട്ട ഒര വട്ട അടച്ചു ഇപ്പോ ഞി അടുത്ത് അടക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഒക്കെ പിന്നെ നമ്മടെ കയ്യിൽ ഉന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്ണോണ്ട് ഞാൻ കറക്റ്റ് കൊണ്ടുപോയിട്ട് അടക്കും അപ്പൊ എല്ലാർക്കും നല്ല ഇതാണ് അതൊരു സ ഏ സത്യസന്ധത ഉണ്ടായാലേ ആർക്കും എടുക്കാനൊരു ബേജാറില്ലാതെ എടുക്കല്ലോ.
അതെ അതെ നാ പിന്നെ നിങ്ങൾക്ക് ഇത് ലിങ്കേജ് ലോൺ അങ്ങനെ ഇല്ലേ? ഒന്ന് അതുണ്ടോ അതന്നെയാണ് അതാണ്ല്ലേ? ആഹാ, അല്ല ഈ സാധാരണ ലോണല്ല അല്ലേ നമ്മള്
അല്ല സാധാരണ ലോണല്ല, ലിങ്കേജ് ലോൺ സാധാരണ ലോണ് പുസ്തകത്തിന്നുള്ളത് കിട്ടും. നമ്മള പൈസന്റെ മൂന്ന എരട്ടി കിട്ടുള്ളൂ
ആ, ഇപ്പൊ ലിങ്കേജ് ലോണ ഒക്കെ മൂന്ന് വർഷം അല്ലേ അതിന്റെ കാലാവധിയായി
ആഹ, മൂന്ന് വർഷാണ് കാലാവധി അതിന്റെ മുന്നിൽ അടച്ച് തീരാ തീർന്നാല്
അ ആഹാ വേഗം തീർക്കാ എന്നിട്ട് അടുത്തത് എടുക്കാൻ പ
എടുക്കാ അതാണ് അയിന് ഓരോ ഘട്ട് ഘട്ടത്തില് ഓരോ ഘട്ടത്തിലും ഓരോ പൈസ അയിന് കിട്ടും കാരണം അത്ര പൈസെ ഒക്കെല്ലെ ഉണ്ടാവുള്ളൂ നമ്മൾ ബുക്ക്ന്ന് നിക്ഷേപായിട്ട് അപ്പൊ ആ പൈസക്ക് അനുസരിച്ചാണ് നമുക്ക് കിട്ട അൻപത് ലക്ഷം വരെ കിട്ടും
അമ്പത് ലക്ഷം ഒക്കെ കിട്ടൂ
ആ, പൈസ ഉണ്ടായ കിട്ടും പൈസ എത്രയാണോ അതിനനുസരിച്ച് കിട്ടും
ആഹ, അതിന്റെ എട്ട, ആ നമ്മള് തൃഫ്റ്റിന്റെ എട്ട് എരട്ടിയാണല്ലോ കി
ആ, എട്ട് എരട്ടിയാണ് കിട്ട നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യ്ണ ആളാണോ?
ഞാന് കുടുംബശ്രീൽ ഉണ്ടായിരുന്നു ഇപ്പം കുടുംബശ്രീന്ന് ഒഴിവായിട്ടള്ളത് അപ്പം ഞങ്ങക്ക് സെക്രട്ടറി ആയിട്ട് ഇല്ല, ഞാൻ മുന്നേ ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ലേ, ഇപ്പൊ സാദാ മെമ്പറയി അപ്പൊ ഞാൻ ഈ, ഞാനീ ഫോണിൽ നിന്ന് ലോൺ ലോണ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം. അയ്നെ കുറിച്ചിട്ട് അറിയോന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിന്നെ വിളിച്ചത്, അപ്പൊ നിനക്കറിയില്ല അല്ലേ വേണേ ഞാനത് ത്ത് പറഞ്ഞരാ ആർമി അപ്രൂവഡ്ല്ല ആപ്പ് നമ്മള്, പിന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും എടുക്കണം. എന്നിട്ട് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കണം ഇങ്ങട്ട് നമക്ക് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ഒര് അറനൂറ്റി അയ്മ്പത് എഴുന്നൂറൊക്കെ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ, നമുക്ക് വല്ല്യ തുകയൊന്നും കി കിട്ടൂലാദ്യം ചെറിയൊരു പിന്നെ, ഇരുപത് മുപ്പതൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അത് കിട്ടിയ നമ്മള് മാസ്ത്തിലത് കൃത്യമായിട്ട് അതിന്റെ ഇൻട്രെസ്റ്റും മുതലൊക്കെ നമ്മൾ അടക്കണം.
അങ്ങനെ ക്കെ അടക്കണം ലെ?
ആ, കൃത്യമായിട്ട് അടക്കണം. ഇല്ലെങ്കിൽ അവര്, പിന്നെ രണ്ടു ദിവസം കു അടക്കേണ്ടതിന് രണ്ടൂസം മുന്നേ നമുക്ക് റിമൈൻഡർ ആയിട്ട ട്ട് മെസ്സേജും കോളൊക്കെ വന്ന് തുടങ്ങും.
ങ്ങള് അങ്ങനെ എടുക്കല് ണ്ടാവോയിക്കാരം ലെ?
ഞാന് അങ്ങനെ എടുക്കലുണ്ട്. അപ്പൊ അത് എടുത്ത കഴിഞ്ഞാല നമുക്ക്... നമ്മൾ കൃത്യമായിട്ട് അടക്കുവാണെങ്കിൽ ഒരു കുഴ പ്പല്യ. നമുക്ക അതില് പിന്നെ രണ്ടാം, ബാങ്കിലൊന്നും പോണ്ട ആവശ്യ ല്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പിന്നെ ആധാർ കാർഡും പാൻ കാർഡും... നമ്മള് അപ്ലോഡ് ചെയ്യണം. സാധ ആ ബി മാത്രെ നമ്മള് എടുക്കാൻ പാടുള്ളൂ. മറ്റ് സാധ വേറെക്കെയുണ്ട്. ഈ... ഈ ഇതായിട്ട് വരുന്ന ആപ്പ് ഒക്കെ ഉണ്ട്, അതൊന്നും എടുക്കാൻ പാടില്ല. നമ്മളിങ്ങനെ കൊറെ കേ ൾക്ക്ന്നുണ്ടല്ലോ? ഈ മോഫിങ്ങൊക്കെ സംഭവം വരുന്ന... അപ്പ നമ്മളതെടുക്കാണെങ്ങെ നുമുക്ക് ബുദ്ധിമു ട്ടാണ്. ആർ ബി ഐയുടെ നല്ല നല്ല അപ്പളൊക്കെ ഉണ്ട്. അതിലെടുത്താണെങ്കിൽ നമുക്ക് ചില പല ഇൻട്രസ്റ്റ് എല്ലാത്തിലും കൂടുതലായിരിക്കും. പക്ഷെ, നമ്മുടെ ആവശ്യം നടക്കും.
പലിശ കൂടുതലാ?
ഇൻട്രസ്റ്റ് കൂടുതലാണതിൽ. നമ്മള ആവശ്യം നടക്കും അതിൽ.
അയൽക്കൂടുത്തത്തെ ലോൺ എടുക്കാന്ന് വെച്ചാൽ എന്താറിയോ? പലിശ കൂടുതലില്ല കുറവാണ്. സാധാ ലോണെടുക്കണേകാട്ടിലും ഏ പലിശ കുറവാണ്.
അതെ, പക്ഷെ നമുക്ക് അത് മൂന്ന് വർഷത്തേക്കല്ലേ? നമുക്ക് ഒന്നിച്ചെടക്കാനുള്ള ഇതില്ലല്ലോ അതില്.
അതില്ല. അല്ല ഒന്നിച്ച് എല്ലാവരും അടക്കാണെങ്കിൽ അടക്കാ.
പക്ഷെ നമുക്ക് ഇവിടൊക്കെ അങ്ങനെയാ പറഞ്ഞത്. ഒന്നിച്ചടക്കാൻ പറ്റൂല. എല്ലാരും മാസത്തില് മാസത്തിലായി ട്ട് അടക്ക് അടച്ച് അങ്ങനെ തീർക്കാ ചെയ്തേ.
ആഹ് അങ്ങനെയാണോ?
ആഹ് അങ്ങനെ തീർക്കാ ചെയ്തേ? ഇത് അങ്ങനെ നമുക്ക് ഇതിപ്പോ ഒന്നിച്ച് നമുക്ക് അടക്കാണെങ്കില് നമുക്ക് കൂടു തൽ എമൗണ്ട് കിട്ടും.
കൂടുതൽ എമൗണ്ട് കിട്ടും.
കൂടുതൽ എമൗണ്ട് കിട്ടും. പിന്നെ നമുക്കൊരു മൂന്നു നാല് മാസത്തേക്കുള്ളത് ഒരു ആറു മാസ ത്തേക്ക് ഏഴുമാസത്തേക്കൊക്കെ അങ്ങനെ കിട്ടും. തുടക്കത്തില് ചെറിയ എമൗണ്ടേ കിട്ടുള്ളൂ. നമ്മള് നമുക്ക് നമ്മള് അവര്ക്ക് ഒരു ഇത് വേണം. ട്രഷ്ഫുള്ളായിരിക്കണം. ട്രഷ്ഫുള്ളാവുന്നതുവരെ അവര് നമ്മളൊന്ന് വാച്ച് ചെയ്യും. എന്നിട്ട് നമുക്കത്ര തന്ന് തന്ന് നമ്മളെ നമ്മള് കൃത്യമായ അടവുണ്ടോ എന്നൊക്കെ നോക്കി ആണ് ചെയ്യുന്നത്. പക്ഷെ ഒരുപാ ന മ്മള് ആഹ് നമുക്ക് കൃത്യമായി അടക്കാനുള്ള ഒരു ഇതും കൂടി ഉണ്ടായിരിക്കണല്ലേ. പിന്നെ നമ്മള് എടു ത്ത് കഴിഞ്ഞാ നമ്മ പെട്ട് പോവല്ലോ. നമുക്ക് ആഹ് അവര് കോൾ ചെയ്തോണ്ടിരിക്കും. നമുക്ക് ഡിസ്റ്റർബൻസ് ആണ്.
ആഹ് അതിപ്പോ ഒര് ആഹ് സ്കൂൾ പൂട്ടില് അല്ല എന്താണ് ആ കൊറണന്റെ ഇതിലൊക്കെ മൊബൈൽ കൊടുക്കണ്ടന്ന് പറഞ്ഞാണ്ട് നമ്മൾ മൊബൈലൊക്കെ വാങ്ങല്ലോ പിന്നെ പൈസ അങ്ങനെ അടച്ചു കൊടുത്താ മതി പറഞ്ഞ്. പിന്നെ അവൽക്ക് കിട്ടാഞ്ഞാവര് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും.
ആഹ് വിളിച്ചോണ്ടിരിക്കും. അതാണ് അത് ആഹ് അതുപോലെ തന്നെയാണ്. ഇത് അവര് അവരക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പം ബാ ഇപ്പം ബാങ്കില് നമ്മളിപ്പോ എന്തേലും ഒന്ന് പണയം വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ തന്നെ അത് നമുക്ക് ആ മാസം ആ സമയം ആകുമ്പോഴേക്കും അവര് ഒന്നെങ്കില് വിളിക്കും അല്ലെങ്കിൽ നോട്ടീസ് അയക്കുമല്ലോ.
ആഹ് അങ്ങനെയൊക്കെ.
ആഹ്. അതുപോലെ അവര് അവരുടെ ഉത്തരവാദിത്വം അവര് എടുക്കും. പിന്നെ നമുക്കും ചിലപ്പോ നമ്മള് എടു ത്തിട്ട് നമുക്ക് മറന്നുപോയി. അവര് റിമയ്ൻഡ് ചെയ്തി ട്ടില്ലെങ്കി നമ്മള് അടക്കോ? അടക്കൂലല്ല. അപ്പ അപ്പൊ അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ അത് ഒരു നല്ലൊരു സംഭവമാണ്. ആഹ് പരമാവധി നമ്മൾ എടുക്കാതിരിക്കാ. അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ഉം അത്രയും ബുദ്ധിമുട്ട്
ട്ടൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കാ. അയൽക്കൂട്ടാവുമ്പേ പിന്നെ അതൊക്കെ തന്നെയല്ലേ.
അതെ അതെ. അയൽക്കൂട്ടത്തില് ഇൻട്രസ്റ്റ് കുറവല്ലേലെ. ഇൻട്രസ്റ്റ് കുറവല്ലേ.
പക്ഷെ ഇപ്പ അയൽക്കൂട്ടത്തിൽ ഏഹ് ഇൻട്രസ്റ്റ് കൂടുതൽ ആയി തുടങ്ങിയിട്ടുണ്ട്.
സബ്സിഡി ഉണ്ടോ നിങ്ങൾക്ക് അതില്. നിങ്ങക്ക് സബ്സിഡി കിട്ടിയാക നമുക്ക് അതില് ലിങ്കേജ് എടുത്തിട്ട്
ഇപ്പൊ ആദ്യക്കെ സബ്സിഡി ഉണ്ടായിരുന്നു. ഇപ്പൊ സബ്സിഡി ഇല്ല.
ഇല്ല അല്ലെ. ഇപ്പൊ മാച്ചിങ് ഗ്രാൻഡ് കിട്ടുംന്നൊക്കെ പറഞ്ഞിട്ടൊന്നുല്ല നമുക്കിപ്പോ. പക്ഷെ നമുക്കൊന്നൂല്ല നമ്മള്. ആഹ് അവര് പറഞ്ഞു നിങ്ങക്ക് ബാങ്ക്ന്ന് പിന്നെ പഞ്ചായത്ത്ന്നാ തരേണ്ടതെന്ന് പറഞ്ഞു ബാങ്ക്.
മ്യാച്ചിങ്ങ് ഗ്രാൻ്റ് മ്യ ച്ചിങ്ങ് ഗ്രാൻ്റിനെന്താറിയോ എന്തെങ്കിലൊക്കെ എന്തോ ഒരു ഫോം എഴുതി കൊടുക്കണല്ലപ്പോ വേറെ.
അതെല്ലേ. ഓഹ് അന്നാ മാത്രേ കിട്ടൂ അല്ലെ.
ബാങ്കി തന്നെ എഴുതി കൊടുക്കണം. അപ്പൊ കിട്ടും പറഞ്ഞ്.
ഓഹ്. അപ്പൊ ഇത് നല്ല സംഭവം തന്നെയാണ് ഇൻട്രസ്റ്റ് ഒക്കെ കുറവാണ് അല്ലേ നമ്മള് എല്ലാരും എല്ലാരും വിചാരിക്കും അല്ലെ എടുക്കുന്നവരൊക്കെ കൃത്യമായിട്ട് അടുക്കാണ് കൃത്യമായിട്ട് അടക്കണം അടച്ചിട്ട് നമുക്ക് വീണ്ടും എടുക്കാം ഞാൻ അമ്പത് എടുത്ത് ത്തിട്ടുണ്ടായിരുന്നു അമ്പത് എടുത്തിട്ട് ഞായിരത്തി എഴുന്നൂറ്റി അൻപത ആയിരുന്നു മാസത്തിൽ അടക്കേണ്ടത് മൂന്ന് വർഷത്തിന് മുന്നേ ഒരു രണ്ട മൂന്ന് മാസം മുന്നേ തീർന്നു മൂന്ന് വർഷത്തിന് രണ്ടു മൂന്ന് മാസം മുന്നേ തീർന്നു
തീർക്കൂലേ
ഉം ഉം തീർന്നായിരുന്നു നമ്മള് കൃത്യമായി അടവാണ് അവരക്ക് പ്രശ്നമൊന്നുമില്ല
കൃത്യമായിട്ട് അടവായാലേ അത് നല്ല മട്ട ഇതിൽ ഇങ്ങനെ പോവേ
അതെ അതെ ഒന്ന് ശെരിയടാ എനിക്ക് പിന്നെ ഞാനൊന്നല്ലത് അറിയന്ന് നോക്കട്ടെ അത് കിട്ടോന്ന് നോക്കട്ടെ ഓക്കെ